ഹലോ കേക്കാവോ?
കേക്കാ എന്തായിരുന്നു വരാനായി ഇങ്ങോ -
അത് ഇപ്പ ഞാനല്ല വേറോരാളായി. ആയി.
ഞാനിവിടെ ആണെങ്കിൽ ന്നാള് പറഞ്ഞില്ലേ എല്ലാം വെള്ളമൊക്കെ- എടുത്ത് കളയണോന്ന് അങ്ങനെ ഇപ്പോ മഴയായൊണ്ട് - ഒന്നാവത് ഇവിടെ സ്ഥലം ഇല്ല എങ്ങനെലക്കും വെള്ളമൊക്കെ കളഞ്ഞ് ഉണക്കി ഇവിടെ വെച്ചേക്കുവായിരുന്നു. ആ
ഞാന ഇപ്പം വേറൊരാളായി. ഞാനങ്ങ് നിർത്തിയായിരുന്നു.
അത് ശെരി ഞാനിവിടെ രണ്ടായിട്ട് വെച്ചായിരുന്നു കുപ്പിയും- പ്ലാസ്റ്റിക്കും എല്ലാടെ
ഉം കൊറച്ചൂടെ ഒന്ന് മാറി നിക്കുവല്ലേ
ആഹ അതെ അതെ
ആഹ നേരത്തെ അത് ഒരു ഡിസ്റ്റർബ് ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നു ആഹ ആഹ ആ ആഹ പിന്നെ ചൂട്ട് ആഹ മനസിലായി മനസ സിലായി ആ ഉം ഉം
ഇപ്പം പിണങ്ങിയായിരുന്നല്ലേ ആ ആ ആ ഉം എന്നോട് പറഞ്ഞില്ലായിരുന്ന അവര്
അല്ലായിരുന്നു ആ
ചേച്ചിയ വരുന്നെന്ന് വച്ച് ഞാൻ എല്ലായിടത്തു വെച്ചുകൊണ്ടിരുന്നു
ആഹ ആഹ് ആഹ് ഓ തന്നെയ വരുന്നത്ത് ഭയങ്കര ബുദ്ധിമുട്ട കുഞ്ഞള്ളോണ്ടേ
ആഹ ആഹ
കഴിച്ചു കഴിച്ചു കഴിച്ചു മോനെ ഉറക്കാനായിട്ട്
ആ ഞാനാണെങ്കിൽ ഇന്ന് താമസിച്ച് ഞങ്ങടെ ഒരു വിദേശത്തുള്ള ഒരാള വിളിച്ചായിരുന്നു കൊറേ നാളായി വിളിച്ചിട്ടെ അന്ന് എനിക്ക് എടു ക്കാൻ പറ്റില്ലായിരുന്നു ഫോണ് ഇപ്പോ വിളിച്ചപ്പോ ഒരേ കഥകളും പണ്ടത്തെ കഥകളും അതും ഇതൊക്കെ പറഞ്ഞ പറഞ്ഞിരുന്ന് നേരം പോയി ചോറ് തിന്നത് ഇപ്പടാ ധൃതി പിടിച്ച് കഴിച്ച് മുള്ളും കൊണ്ട് കേയറി ഉലുവായിരുന്നു മുള്ളും കൊണ്ട് കേയറി അങ്ങനെ ആ ഒത്തിരി താമസിച്ച്
ഉം
പിന്നെ വേറെ പണിയില്ലല്ലോ വീട്ടു തന്നെ ഇരിക്കുവല്ലേ ഉം പിന്നെ അല്ല ഉടുപ്പ് ആ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ
ഉം ഉം സുഖം സുഖം
പിന്നെ എല്ലാം ഉടുപ്പ് തയ്ക്കണന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ തയ്ക്കാൻ
ആ വരണം
ചുരിദാർ പോയി എടുത്തായിരുന്നോ ആ ചേട്ടനു ആയിട്ട് ചുടെതാറ്
ആ എടുത്തായിരുന്നു ഞാൻ പോയായിരുന്നു ഒരു ദിവസം വൈകിട്ട് ചുരിദാറ് തന്നെ ആഹ ചുരിദാറ് തന്നെയ എടുത്തേ മെറ്റീരിയൽ അല്ല അല്ലാതെ സ്റ്റിച്ച് ചെയ്തത് തന്നെ എടുത്തത് പക്ഷെ അതെനിക്കങ് ഭയങ്കര ലൂസ് അപ്പ അതൊന്ന് തയ്ക്കാൻ ആ തയ്ക്കാൻ വേണ്ടിട്ടാ വരാമെന്ന് പറഞ്ഞത്
അല്ലാതെ വീട്ടിലാണ്ട് ഇന്നാള് പറഞ്ഞില്ലയോ അമ്മയാണ്ട് രണ്ടെണ്ണം മേടിച്ച് മെറ്റീരിയൽ വെച്ചു തന്നു അതും കൂടെ
അത് ആ നേരത്തെ മേടിച്ചിലൂവാ കാര്യം ഞാനങ്ങ് മറന്നു പോയായിരുന്നു
ആ അത് അമ്മ കൊണ്ടുവരും അപ്പം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞായിരുന്നു അ
ആ ആ അതുണ്ട് അതല്ലാതെ വേറെ ഒരു ടോപ്പും കൂടെണ്ട് ണ്ട്
ആഹ ആഹ
ആ കൊണ്ടുവരാം എല്ലാം കൂടി ഒരു ദിവസം സമയം പോലെ കൊണ്ടുവരാം ഉം ഉം
പിന്നെ മോന്റെ ഡ്രസ്സൊക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചേരാട്ടോ
ആഹ് വെച്ചേക്കാൻ
ഞാൻ ഞങ്ങളടെ വീടിന്റെ അടുത്തൊരു കൊച്ചുണ്ട് പാവപ്പെട്ടവരാ അപ്പ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്ന ആൺകൊച്ചാ പെൺ ച്ചരുന്നേ ക്കു നമുക്ക് വേറെ പിള്ളോരൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി ഇപ്പ മോനായോണ്ട് ആഹ് പാന്റ്ക്കെകാണുവല്ലോ അപ്പം കൊടുക്കാം
ഇന്ന് ഇവിടെ ഇവിടെ അല്ലാതെ ഇത് എടുക്കാനെക്കൊണ്ട് പുറത്തുനിന്ന് കൊറച്ച് ചപ്പായി വന്നായിരുന്നു
അയ്യോ ആണോ
ഇല്ല അങ്ങനെ കൊടുത്തില്ല ഒത്തിരി ഒന്നും എനിക്ക് എടുത്ത് കൊ ക്കാൻ പറ്റിയരു സാഹചര്യ അല്ലായിരുന്നു അതുകൊണ്ട് ഞൻങ്ങനെ കൊടുത്തില്ല
ഉം
ഉം
തുണിയൊക്കെ ഉണങ്ങാൻ പാടായിരിക്കുവല്ലോ മോന്റെ
ആഹ് ഇന്ന് വലിയ കുഴപ്പമല്ലായിരുന്നു ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെരു സ്റ്റ ഇത് തുണി ഉണക്കുന്ന ഒരു ഇത് മേടിച്ചായിരുന്നു
ആഹ്
ആഹ് അപ്പൊ അത് പിന്നെ നമുക്ക് നല്ലതാ തുണിയേ നമുക്ക് അത്യാവശ്യം ഒന്നു ഉണങ്ങിയ തുണിയെല്ലാം അതിനകത്ത് വിരിച്ചിടാവുന്നുണ്ടെങ്കിൽ പൊറത്ത് എടുത്ത് വെയിയില് വരുമ്പോ എടുത്ത് വെച്ചിട്ട് മഴ പെയ്യുമ്പോ പെട്ടെന്ന് നമു ക്ക് എടുത്ത് അകത്ത് വെക്കാം മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അശ കെട്ടി വിരിച്ച് കഴിയുമ്പോൾ മഴ പെയ്യുമ്പോത്തേന്നും നമുക്ക് ഓടി നടന്ന അത് പറക്കണം തിരിച്ചറങ്ങുമ്പഴത്തേന് മൊത്തം നനയും
ആഹ് അങ്ങനെ കൊഴപ്പ വീടിന്റെ മുകളിൽ ഇടാൻ പറ്റത്തില്ലേ
അതാ വീടിന്റെ മോളിൽ ഇവിടെ കേറാൻ ഇച്ചിരി പ്രയാസ മാണ് സൈഡ് കെട്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം ആഹ് നീ കിടക്ക പുറത്തൂടാന്നെ ഇതൊക്കെ സ്റ്റെപ്പ് കൊടുത്തേ
ആഹ് ഈ ആ നിങ്ങളടെ വീട് പണ്ട് ഞാൻ വന്നപ്പോ കല്യാണത്തിന് വന്നപ്പോ കണ്ടായിരുന്നു ചേച്ചിയുടെ വീടിന്റെ ബാക്കിൽ കായലൊക്കെ ഉ ണ്ടല്ലോ
ഉണ്ട് ഉണ്ട് ഉണ്ട്
അവിടെ ഹൗ ഹൗസ് ബോട്ടൊക്കെ വരുവോ വള്ളമൊക്കെ
വള്ളം വരും ഹൗസ് ബോട്ട് ആയിട്ടൊന്നും ഇല്ല അത് അപ്പുറത്തെ വല്യ കായലില്ലേ ഇത് അങ്ങനെ വല്യ കായലൊന്നും അല്ലല്ലോ ആഹ് വള്ളമൊക്കെ പോവും അത്രേയുള്ളൂ മീൻ പിടിക്കാനും അതിന് അങ്ങനെ അതിനെക്കേറങ്ങും
ആഹ് ചേച്ചി വള്ളത്തിൽ കയറിയിട്ട് പോയിട്ടുണ്ടോ എവിടെങ്കിലും എവിടെ
വള്ള ത്തേ കേറി നമുക്ക് അപ്പുറത്ത് അക്കരയിലോട്ട് പോകണംമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വെള്ളം കയറി അക്കരയിലോട്ട് പോവാനൊക്കത്തോളു
പേടിന്നുംല്ലേ
എന്തോ പേടിയ പേടിയ ആഹ് അല്ല അല്ല ഞാൻ എനിക്ക് ഇപ്പഴും പേടിയാണ്‌ സ പിന്നെ പിന്നെ നമുക്ക് നിവർത്തിയില്ലല്ലോ അപ്പറത്തോട്ട് പോണന്നുണ്ടെങ്കിൽ കേറിയെങ്കിലല്ലേ പറ്റു വണ്ടിയെ പോണോന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ചുറ്റണം
ഓ അമ്പലത്തിലൊക്കെ പോവുവാണെ
ആഹ് ആഹ് ക്കെ അ അക്കരേ അമ്പലം ഉണ്ടല്ലോ അവിടെക്കെ പോണമെങ്കിൽ പെട്ടന്ന് വന്ന് പോണമെങ്കിൽ
ഇന്നാളൊരുസം നിങ്ങടെ വീട്ടിൽ വന്നപ്പം ഉത്സവ ഒത്തി പോണോന്ന് ഇങ്ങനെ പറയുന്നായിരുന്നു അച്ഛന് നിങ്ങളടെ വീടിന്റെ അടുത്ത്ഒരു അമ്പലണ്ട്. കാൽന്റെ കായ്ല് കായിലാ വള്ളത്തി കേറി പോണം അപ്പൊ ഞാൻ വിചാരിച്ചു ചേച്ചീടെ വീടി ന്റെ എടുത്താരിക്കും ഈ വീട് ആ വള്ളം ഓള്ളേന്ന് ഞാൻ വിചാരിച്ചു.
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് നല്ല പിന്നെ ചെട്യളൊക്കെ ഒണ്ടാരുന്നോ ഞങ്ങളന്ന് വന്നപ്പോ കൊറേ ച് ടികളൊക്കെ മിറ്റത്തുണ്ടായിരുന്നു അതൊക്കെ ഇ
ഓ എല്ലാം പോയി നോക്കാനും എടിക് കാനൊന്നും സമയല്ലാത്തത് കൊണ്ട് തന്നേവല്ല ഇവിടെ പശുക്കളൊണ്ട് അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോമ്പഴ്ത്തേ നങ്ങോട്ട് കടിച്ചുണ്ടോവും ഇങ്ങോട്ട് കടിച്ചോണ്ട് വരും.
ഓ അങ്ങനെ. ചോറ് വ അല്ല ചോറ് കഴിച്ചോ?
കഴിച്ചു കഴച്ച് എപ്പഴേ കഴിച്ച്.
ആഹ് ഞാനിന്ന് ഇവടെ എനിക്ക് ഞങ്ങടെ വീടിന്റെ അപ്പർ
ആഹ് ആ ആ അ അവിടെ എന്താ? പ്രത്യേകിച്ച് വിശേഷം വലോം ഒണ്ടാരുന്നോ?
ആ അങ്ങനെ വിശേഷൊന്നുല്ല ആ ഉമ്മ ഇങ്ങനെ ഇരിക്കുമ്പഴക്കെ നെയ്ച്ചോറൊക്കെണ്ടാക്കും. അങ്ങനെ ഇവടെ അമ്മ മീൻകറി ഒണ്ടാക് കീട്ട് പോയതാ രാവിലെ.
ആ ആഹ് ആഹ്
എനിക്ക് എന്നും മീൻ കറി കഴിച്ച് കഴിച്ച് മട്ത്ത് അങ്ങനെ ബിരിയാണി കൊണ്ടന്നപ്പോ ഞാനത് മൊത്തോട്ത്ത് കഴി ചേ എന്റെ അനിയതിക്ക് ഞാൻ കൊടുത്തോന്നൂല്ല.
ആഹ് ഹ ഹ ആ ആഹ് ആഹ് ആഹ് ആഹ് അതോ ഇന്ന് കുഷാലായിരുന്നല്ലോ.
ആ ആയിരുന്നു പിന്നെ നമ്മള് നിങ്ങടെ വീടിന്റെ അന്ന് വന്നപ്പോരു ഒരു കൂട്ടാര്യെ പരിചയപ്പെട്ടായ്ര്ന്ന ആ കൂട്ടാരീടെ കല്യാണം വെക്കെ ആയോ?
കല്യാണം ഇങ്ങനെ നോക്കുന്നൊണ്ടെന്ന് പറഞ്ഞാരുന്നു ആയോന്നർഞ്ഞില്ല.
ഉം എന്റെടുത്ത് പർഞ്ഞാരുന്നു കൂടാ വിളിക്കാൻ കല്യാണത്തിന് അമ്മക്ക് അടിച്ചു പൊളിക്കാന്നൊക്കെ പർഞ്ഞാ
ആഹ് ഇങ്ങനെ നോക്കുന്നൊണ്ട് ഒരെണ്ണം ഇങ്ങനെ ആയി വന്നതാര്ന്ന് എന്തുവാന്നോ
ആഹ് എനിക്ക് എനിക്ക് തയ്ക്കാൻ തരാന്നൊക്കെ പർ ഞ്ഞി എനിക്ക് പിടിച്ച് തരണേ
ആഹ് തരാം തരാം തരാം പറയാം അന്നും ആയ് കറക്റ്റ് ഇതായോന്നർഞ്ഞില്ല എന്തേലും ഒന്ന് തെരക്കട്ടെ.
ആ ബ്ലൗസ് തലക്കാനൊക്കെ കിട്ട്യ ഇപ്പ ഭയ്ങ്കര വർക്കിങൊക്കെ ഒണ്ടല്ലോ. അത് ഞാന് വേറെ ഈ വിദേശത്തൊള്ള ആളുകളൊക്കെ ഇല്ലേ? അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ച് മൂവായിരം അത്രെ ക്ക്യേവും വർക്കിന്.
ആഹ് ആഹ് ആഹ് ഞാൻ പറയന്തായാലും ആഹ്
തയ്ക്കുന്നേന് കൊഴപ്പോല്ല ഞാൻ നന്നായിട്ട് തയ്ക്കും അതോണ്ട് കൊഴപ്പൊല്ല എന്റെത് കണ്ടില്ലാരുന്നോ ഞാൻ ഫോട്ടോയ്ക്കെ അന്ന് വന്നപ്പ കാണിച്ചപ്പം ഇപ്പ രണ്ട് മൂന്ന് പേർക്ക് തയ്ച്ചു കൊടുത്തു ഇപ്പ അമ്മ അപ്പ എന്നെ കൊണ്ടാ മൊത്തോം തയ്പ്പിക്കുന്നേ. അമ്മ ഞാൻ ആദ്യം തയ്ച്ച് തയ്യല് പഠിച്ചപ്പ ശരിയാവത്തില്ല കൊളവാ ക്കൂന്ന് പർഞ്ഞ് വേറെ ആൾടെ കൊണ്ട് കൊടുത്ത്. ഇപ്പൊ ഞാന് ഈ വല്യ വല്യ കല്യാണത്തിന്റോക്കെ തയ് ച്ച് കൊടുക്കുന്നുണ്ടപ്പോ ഓ കല്യാണത്തിന്റെ ഇത്രേം രൂപേടെ തയ്ച്ച് കൊട്ത്ത്ട്ട് കൊട്ക്ക്‌ന്നു ണ്ടല്ലോ ന്നാലും പിന്നെ ഇത്രേം ഇരുന്നൂറ്റമ്പത് രുപാടെ വേറെ പൊർത്ത് കൊണ്ടോ തയ്ക്കണ്ടാല്ലോന്ന് പർഞ് പ്പൊ എന്റെ കയ്യ്ലാ തെര്ന്നെ
ആ ആ ആ ആ ഞാനെന്തായാലും അവരോട് ചോയ്ച്ച്ട്ട് ഞാൻ പറയാ
ഒരു ചേച്ചിയുണ്ട് എന്റെറ ലൈറ്റി കൊണ്ടുന്ന് കൽച്ചൊണ്ട് പോയിട്ട്. പിന്നെ പൈസ തന്നില്ല. പിന്നെ ഞാൻ പുറകയിലൊന്നും പോയൊന്നുല്ല. നൈറ്റിം കൊണ്ടങ്ങ് പോയവര്.
ആഹ ആ
പറയാനും വയ്യ. അവരങ്ങ്പോ
ആ ആ ആ
ഇനി ഇപ്പം വയങ്കര മോശവാ. വ ഒന്നും കിട്ടുന്നില്ല തയ്യലൊക്കെ.
ഓ ഇപ്പ എല്ലാരും സ്വന്തമായിട്ടൊക്കെങ്ങ് തയ്ക്കാനും ഒക്കെങ്ങ് പഠിച്ച്. ആ പർഞ്ഞപോലെ തയ്യക്കൂലിം കൂടുതലല്ലേ?
ആ ഇപ്പോ സ്കൂൾതോർപ്പായപ്പം യൂണിഫോമൊക്കെ പുള്ളാരുടെ കൊണ്ടന്നായിരുന്നു രണ്ട് മൂന്ന്പേര്. യൂണിഫോം എനിക്ക് കോളറൊക്കെ വെക്കാച്ചിരി കുഴപ്പ ഒണ്ടായിരുന്നു. പിന്നെ ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്ത് എന്നെ പഠിപ്പിച്ച ചേച്ചിയേ എങ്ങനാന്ന് പറഞ്ഞ്തന്ന് കോളറ് വെക്കണ്ടത്. പിന്നെ ഞാൻ കോളറൊക്കെ വെച്ച് അപ്പറത്തെ വീട്ടിലെ രണ്ട് മൂന്ന് പിള്ളേര് കൊണ്ടന്നേരം അവർക്കൊക്കെ തയ്ച്ചു കൊടു അവർക്കൊക്കെ കോളർ ഒള്ള
ആ ആ ആ
അപ്പോ ഒരാക്ക് തയ്ച്ചു കൊടുത്താ മതി. പിന്നെ അതങ്ങ് ശീലാവും.
ശീലാവും ന്നാ തയ്ച്ച് തയ്ക്കാതിരിക്കുമ്പോഴാണ് ന മക്ക് ബുദ്ധിമുട്ട്. ഞാൻ തന്നെ കല്യാണത്തിന് മുന്നേ എന്ത്‌ തയ്യലുണ്ടായിരന്നു. പുള്ളേർക്ക് ട്യൂഷൻ എടുപ്പും തയ്യലും എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പഴത്തേന് എല്ലാം നി ഒന്നാമത്തെക്കാര്യം ഇവിടെ മെഷീ നില്ല. അല്ലെങ്കി പിന്നെ എങ്ങനെയേലും നോക്കായിരുന്നു. മിഷ്യനില്ലാത്തോണ്ട് വീട്ടിൽ ആ ശരി ഓക്കെ.